ഹലോ ഓ കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷം?
സുഖാണ് എന്താ അവിടത്തൊക്കെ വിശേഷങ്ങള്.
ഓ സുഖാണ്.
ആ ചായ ഒക്കെ കുടിച്ച്
ആഹ് എന്ത് സ്പെഷ്യൽ ആഹ്
ആഹ് പിന്നെ വേറെ എന്തൊക്കെ മക്കളൊക്കെ ചായക്ക് പ്രത്യേകിച്ചൊന്നുല്ല.
ആഹ് മക്കള് താ ഒരാളുണ്ട് ഒന്നര വയസ സ്ള്ള ഒരു മോള് ഇണ്ട്. ഓളത
ഉം ഉം ഒരാളോള്ളൂല്ലേ?
ആഹ്
ആഹ് ഇക്ക് രണ്ടാള് ഇണ്ട്.
ആഹ് എഹ്എത്ര വയസ്സൊക്കെ
ഒരു മൂത്താൾക്ക് രണ്ടാം ക്ലാസ് പടിക്കുകയാണ് മറ്റേത് ചെറുതാണ് രണ്ടു വയസ്സായയാളാ.
ആഹ് ആഹ്
ഉം പിന്നെ ഭക്ഷണൊക്കെ കഴിക്കാനായാ?
ഭക്ഷണം ഞങ്ങള് ഒന്ന് പുറത്ത് പോയിരുന്നു അപ്പൊ ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ടാ വന്നത്.
ആന് ഇപ്പന്നീ കഴിക്കൂലേ?
കഴിക്കും.
ആഹ്
കൊറച്ച് കെയ്യട്ടെ വിചാരിച്.
ആഹ് ആഹ് എങ്ങനെ ഭക്ഷണൊക്കെ ഒന്നായിട്ട് ഇണ്ടാക്കലാണോ?
ആഹ് ഒന്നായിട്ട് ഉണ്ടാക്കലാ എടക്ക് കഴിഞ്ഞാല് പിന്നെ ഉണ്ടാക്കും അപ്പം പിടിച്ചു ഉണ്ടാക്കും
ഉം എന്താ സ്പെഷ്യലിന്ന്?
ഇന്ന് മീൻ ഇണ്ടായിരുന്നു നല്ല തെരണ്ടി മീൻ കിട്ടിരുന്നു അപ്പൊ പിന്നെ അത് കറി വച്ചു പിന്നെ ബീറ്റ്റൂട്ട് തേങ്ങ ഉള്ളിയൊക്കെ ഇട്ടിട്ടൊരു ഉപ്പേരി വച്ചു
ആഹ്
അങ്ങനെക്കെ
അങ്ങനെക്കെ ഉം വേറെന്താ?
നിങ്ങളവിട എന്താന്ന് സ്പെഷ്യല്
സ്പെഷ്യല് മീന്ണ്ട് ഉപ്പേരി ഇണ്ട് ഇതൊ ക്കെ തന്നെ ആഹ് പിന്നെ ആ ചെറുതായിട്ടൊക്കെ ചെയ്യും ഇങ്ങനെ
ആഹ് എങ്ങനെ പരീക്ഷണണോ അതോ അറിയുന്നതോ?
ആ പരീക്ഷിക്കും ചെയ്യും അറിയണക്കെ ഒക്കെ ചെയ്യു ആഹ്
ആരൊക്കെ ഇണ്ട്
കുടുംബത്തില് ഇവിടെ ഒമ്പത് മക്കളാണ് നാല് പെണ്ണും അഞ്ച് അഞ്ച് പെണ്ണും നാലാണും എന്നെ കല്യാണം കയിചൊട് ത്ത്
ആഹ് ആഹ്
പക്ഷെ മൂന്നാള് വേറെ പോയിറ്റ്ണ്ട് ഞാനാണ് തറവാട്ടില്
ഇങ്ങളാ തറവാട്ടില്
ആ ഞാനാ തറവാട്ടില്
ആഹ് ആഹ്
അപ്പൊ ഞാനും ഉമ്മന്നെള്ളു ഇവിടെ മക്കളും അസ്ബന്റ് പൊറത്താണ്
ആഹ് ആഹ് ആഹ്
ആഹ് പിന്നെ ഇങ്ങളെയോ ഇങ്ങക്ക് ആരൊക്കെയിണ്ട്?
ഇവിടെ ബന്നെ കെട്ടിച്ചൊടുത്ത് മൂന്ന് ആൺകുട്ട്യളാണ്
ആഹ്
അപ്പ മൂന്നാളും ഇവിടെ തന്നെയ ള്ളത് കൂട്ടുകുടുംബായിട്ടങ്ങനെ നിക്കാണ് ഇനി ഇല്ല പോവാനുള്ള പ്ലാനിങ് ഉണ്ട് ഇതുവരെ പോയിട്ടില്ല.
ആഹ് ഇങ്ങളെ എത്രയാ എളേതാണോ?
ആ അല്ല ഞാനീ നടൂത്തെ
ആ ഉമ്മിം ഉപ്പിംക്കേല്ലേ
ആഹ് ഉമ്മിംപ്പിംയുണ്ട് ഞങ്ങള് മൂന്ന് മക്കളും ഉം വൈഫും. പിന്നെ മന്ന് ഞങ്ങളെ മക്കളും ഒക്കെ
അങ്ങനെ പോണ് ണ്ട് ല്ലേ വീട്ടിക്ക് പോവല് ണ്ടാ?
ഓ പോവലിണ്ട് ഇങ്ങള് പോക്കില്ലേ?
ഞങ്ങളുതുപോലെ തന്നെ മോള് ഇപ്പോ സ്കൂളും മദ്രാസൊക്കെ പോണല്ലേ പിന്നെപ്പോ വീട്ടിലൊന്നാമത് ആളുല്ല ഉമ്മ കുറച്ചൊക്കെ പ്രായായ ആളാണ്.
പറ്റുലാലോല്ലെ
പിന്നെ ഉമ്മ കുറച്ച് പ്രായുള്ള ആളു ആണ്.
ആ അപ്പം ബാക്കിയുള്ളവരൊന്നും വരില്ല?
ബാക്കിയുള്ളോരൊക്കെ എല്ലാരും അ ടുത്ത്ടന്നെയെണ് പക്ഷേ ഉമ്മ അങ്ങനെ അങ്ങോട്ടൊന്നും പോകൂല ഇവിടെ തറവാട്ട് നിന്ന് ശീലായ പിന്നെ
ആഹ് ആഹ് ആഹ്
ഉ ഇന്റെ നാത്തുമാർ ആരെങ്കിലുംക്കെ ങ്ങനെ വരുമ്പോ പോവന്നല്ലാതെ
ആഹ്
ആ അപ്പൊ രണ്ടുസൊക്കെ നിന്നങ്ങാണ്ട് വരും അത്രത്തന്നെ ഉള്ളൂ
ആഹ്
ഉം പിന്നെ നിങ്ങളൊക്കെ പോയാ തോനെ നൽക്കോ
ആഹ ഞാന് അങ്ങനെന്നില്ല ഇവിടെ അടുത്ത് തന്നെയാ പോരാ അപ്പൊ തോന്നുമ്പോ പോവാ തോന്നുമ്പോ വരാ.
ആഹ പിനൊ കൊഴപ്പില്ല എന്തെങ്കിലും വർക്ക്ന്നീ ചെയ ചെയ്തിരുന്ന ഉണ്ടപ്പോ
ആ ഓൺലൈന ആയിട്ട് ടീച്ചിങ്
ആ അത് കംപ്ലീ ഇങ്ങനെ എടുത്ത് കൊടുക്കണ്ടോ ഓൺലൈൽ
ഇടനു ഇപ്പ കുറച്ചായിട്ട് നിർത്തി വെച്ചാ
ആഹ്
പിന്നെ അല്ലാണ്ട് ടീച്ചർ ജോലി ചെയ്തിരുന്നു. ഓഫ്‌ലൈൻ ആയിട്ട് തന്നെ പോയിട്ട് ഇപ്പൊ മോ ചെറുതായത് ആയത്കൊണ്ട് നിർത്തി വെച്ച
ആഹ് അവരെ ഉപ്പ പുറത്ത അവിടുത്തെ നാട്ടിള ആളാ
ആഹ് ഇവടതനൊള്ളോ
ആ വേറെന്താ ഇങ്ങനെ പോണു പിന്നെപ്പന്താ വൈകീട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുവോ കടി
ആ ഇടക്ക് ഉണ്ടാക്കപ്പും ഇടക്ക് കടയിന്നന്ന് മേടിക്കും ഇവടെ എണ്ണക്കടി നിർബന്ധ അപ്പൊ എടകും അധികം മേടിക്കലാണ് ഉണ്ടാക്കൽ കഴിയൂലല്ലോ എല്ലാർക്കും കൂടി ഉണ്ടാക്ക
ആഹ അതന്നെ ആ മെനക്കട
ആഹ് പിന്നെ എങ്ങനെപ്പറ യാത്രൊക്കെ ചെയ്യാൻ ഇഷ്ട
ആഹ യാത്ര ചെയ്യണം ക് ഇഷ്ടാണ് അങ്ങനെ ചെയ്യല്ന്നുമില്ല.
ആഹ്
പിന്നെ നിങ്ങൾ പോണ്ടാ യാത്ര
വേറെന്തൊക്കെ കൃഷിയൊക്കെ ചെയ്യലുണ്ടോ ഓ ഞങ്ങള ഇവിടെ നിർബന്ധം
ഏ
ഇവിടെ ഉമ്മാക്കും ഉപ്പക്കും അടക്ക നിർബന്ധം പിന്നെ മാസത്തില് ഒരു പ്രാവശ്യെങ്കിലും പൊറുത്ത് പോണംന്നുള്ളു പിന്നെ അയിൻ്റെ ഇടക്ക് ഞങ്ങള് ആഹ കപ്പിൽസുകള് അങ്ങനെ പോയിട്ട് വരും
ആഹ് ആഹ് പിന്നെ കല്യാണ അലങ്ങളോ കിട്ടി ആഹ് എല്ലാരും
ആഹാ ന്റെ പുരേല് ഉമ്മ ഉപ്പ ഏട്ടൻ ഞാനും കുട്ടിയും പിന്നെ അനിയത്തിയും അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല
ആഹ് ആഹ്
ഏട്ടന് ഉസ്താദാണ്
ആഹ്
പിന്നെ ഉമ്മ ഇപ്പണ്ട്
ആഹ് അനിയത്തി പഠിക്കാണോ
ആഹ് ഓള് ഫാഷൻ ഡിസൈനിങ്
ആഹാ ഉം പഠിച്ചു കൊണ്ടിരിക്കാണ് ജോലി കിട്ടിട്ടുണ്ടാവില്ലേക്കാരല്ലേ
ഇല്ല ഇപ്പ ചേർന്നിട്ടുള്ളൂ ചേരുന്നേള്ളൂ അഡ്മിഷൻ എടുത്തിട്ടില്ല എടുക്കാൻ പോണള്ളൂ. പ്ലസ് ടു കഴിഞ്ഞിട്ടൊള്ളൂ.
ആഹ് പിന്നെ വേറെന്തൊക്കെന്നിട്ട് നേര
വേറെ എന്തൊക്കെയാ നല്ലതങ്ങനെ ആന്നോ നേർത്തെറഞ്ഞ എട്ടര ആവുമ്പക്കു എനിക്ക് കഴി ക്കണം അല്ലെങ്കിൽ ഒരെടങ്ങേറ
ആഹ് എ കെടക്കാൻ കൊറച്ച്‌ നേരം വൈകിയാരിക്കുംല്ലേ
അങ്ങനെ. കെടക്കാന് ഒരു ഒമ്പതരക്കാവുമ്പത്തേന് കെടക്കും.
ആഹ്
അതുവരെ താഴെ പോയിട്ട് എ രണ്ട് മോളിലും താഴേയായിട്ടാ അപ്പൊ താഴെ പോയിട്ട് അതായത് മോൾ മോളിലൊള്ള തട്ടും താഴെത്തട്ടും അങ്ങനെയൊണ്ട്.
ആഹ് ആഹ്
പപ്പാ മോളില് ഞങ്ങളെല്ലാ മക്കളും ഉം എല്ലാരും റൂമും, താഴെ ഉമ്മേം ഉപ്പേം.
ആഹ് ഉം
എടക്ക് വല്യമ്മ വന്നു നിക്കും.
ഏ അയ് ശരി
അങ്ങനെ അപ്പം
ആഹ് പിന്നെ
അങ്ങനെ കൊറച്ചുനേരം വർത്താനം പറഞ്ഞിരിക്കും പിന്നെ പണികളൊക്കെ എല്ലാരും ഷെയർ ചെയ്തെടുക്കും. കയ്യും അതാണ്‌ അതുകൊണ്ട് വേഗം കയ്യും ആഹ് പെട്ടെന്ന് കയ്യും.
ആഹ് എല്ലാരും കൂടി ആവുമ്പാ രസാണെന്നറിയ്യോ.
ആഹ് ആഹ്
ആഹ് പിന്ന കുട്ടികളും മക്കളും ആവുമ്പോ അങ്ങനെ അടീം പിടീം ഒക്കെണ്ടാവും ചെറുതായി
അള്ളാ പറയണ്ട.
കൂട്ടുകുടുംബാവുമ്പം അങ്ങനല്ലേ.
അള്ളാ.
ഉം
ഇവള് ഏഹ് ഇവളവിടെ പോകുമ്പോ ആഹ് റൂമിന്നിങ്ങോ വരൂല അധികോം രണ്ടൊച്ചപ്പാട് അവിടുന്നിങ്ങോട്ട് പിടിച്ചു കൊടുന്നാ ഒച്ചപ്പാടാ, അവിടുന്ന് കൊറെ അടിയായിട്ടേക്കും പിടി ച്ചോണ്ടര്വ.
ആഹ് അതന്നെ. പിന്നെ
വേറെന്തൊക്ക്യാ?
വേറെന്ത ങ്ങനെ പോണു.
ഉം ഉം
പിന്നെ? മോള് ഭക്ഷണം ചോറൊക്കെ തിന്നൂലേ?
ആഹ് ഉം കൊഴപ്പല്ല എടക്കും വ എട ക്ക് ഭയങ്കര മടിയാ എടക്കെങ്ങനെലുക്കെ കഴിപ്പിക്കലാ പിന്നെ
ആഹ് അതന്നെ
അവിടുതെ
പിന്ന് ആഹ് ഇവിടെയും കണക്കന്നെണ് തിന്നലൊക്കെ
എങ്ങനെ ഇന്ന ഇഷ്ടപ്പെട്ട സാധനെ തിന്നുള്ളുന്നുണ്ടോ?
അങ്ങനൊന്നുല്ല എല്ലതും തിന്നും
ആഹ് ആഹ്
ഉം ഇന്നത് വേണന്നൊന്നുല്ല ഉം പിന്നെ ഉം അവിടെ മഴ ഉണ്ടാ ആ ഭാഗത്തൊക്കെ
ആഹ് മഴ ചെറുതായിട്ട്
ആഹ് വള്ളള്ളൊക്കെ ഏരിയാണോ?
വെള്ളം ഉള്ള ഏരിയല്ല
ആഹ്
താഴെത്തന്നെ ചെറിയൊരു വയലുണ്ട്
ആഹ് പിന്നെ
അവിടെ എങ്ങനെയ കാലാവസ്ഥൊക്കെ?
ആഹ് ഇവിടെ കൊഴപ്പൊന്നുല്ല ആഹ് ഇതുപോലെ ചെറുതായിട്ടൊരു മഴ അങ്ങനൊന്നും ഇല്ല
ഉം ഉം
അഹ് പിന്നെ വേറെ
വേറെ എന്താ അങ്ങനെ പോവുന്ന് പിന്നെ ഹസ്ബന്റെക്കെ അടുത്തില്ലേ
ഹസ്ബന്റ് പുറത്താ നാ വിളിക്കല്ണ്ട്
ആഹ് ആഹ്
ആഹ്
ങ്ങനെ കൃഷിയൊക്കെ ചെയ്യലുണ്ടോ ഇങ്ങള്
ഞാനില്ല കൃഷിയൊന്നും അങ്ങനെ ചെയ്യലില്ല അവിടൊക്കെ ചെയ്യോ
അഹ് അങ്ങനല്ല തക്കാളി പച്ചമുളക് ചീര പയറ് പിന്നെ ചേമ്പ് ഹ് അങ്ങനത്തൊക്കെ സംഭവങ്ങങ്ങള്
ആഹ് ഹ് ആഹ്
എന്തോ ചെറുതായിട്ട് ചെറുതായിട്ടുണ്ട് ഇവിടെള്ള ഇവക്ക് മോക്ക് ക്ക് ഭയങ്കര ഇഷ്ട തക്കാളി
ആഹ്
അപ്പോഇവിടെങ്ങനെ നട്ട് വളർത്തല ഹ്
ന്നാ ഒക്കെ പിന്നെ വിളിക്കാ
ആയിക്കോട്ടെ എന്ന ശരി